കേട്ടില്ല ആഹ എന്തൊക്കെയുണ്ട്
എന്താ നല്ല വർത്താനം
ഉ പിന്നെന്താ ഫുഡൊക്കെ കഴിച്ച് കിടക്കാനൊക്കെ ആയി കടന്നോ? ആഹ ശരി ആഹ ശരി ആഹ
പി നല്ല മഴല്ലേ ഇങ്ങനാ
ആഹ ആഹ നല്ല മഴയാണ് ഉറങ്ങിയാൽ മതി രോഗങ്ങളൊക്കെ ഇങ്ങനെ കൂടി കൂടി വരല്ലേ
ആഹ ഓരോ രോഗങ്ങള് എന്നെപ്പ ഞാൻ എങ്ങനെയ അറിയില്ല ഒരു തൊണ്ടക്കെ ഒരു ജലദോഷം ഒന്നും പിടിച്ചില്ല തൊണ്ടക്കൊക്കെ ഒരുങ്ങനത് ഓരോന്നും ഇങ്ങനെ ഉ മഴ കൂടിയാലും അങ്ങനെ എന്തേലുമൊക്കെ
ആ മക്കൾക്കും ഞമ്മക്കൊക്കെ ഒരു ഇതാണ് ഒരു രസ്വസ്ഥത ഉണ്ടാവുമല്ലോ
ആ മക്കൾക്കൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് മാത്രം എന്തിയാവോ
ആ ആ ശരി അവിടുന്ന് കിട്ടുംന്ന വേ ഞമ്മളെ തന്നെ മതിയോ കാലാവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറല്ലേ അങ്ങനെ മാറികൊണ്ടിക്കല്ലേ
ഉം ഒറിഞ്ഞ ഓരോന്ന് ഇങ്ങനെ കേക്കല് തുടങ്ങും പേര്ന്ന നമുക്ക് ഓരോ പുതിയ പുതിയ പേര് കൾ ഇങ്ങനെ വരുന്നത് കാണാം
ആ അത് ശെരിയാ ഞമ്മക്ക്ന്നെ ഇന്താണ് ഇപ്പ മക്കള് സ്കൂളിലൊക്കെ പാനീ ആയത കൊണ്ട് മക്കൾക്കൊക്കെ ഉണ്ട്
ആ ആ് കുറഞ്ഞത് ആർക്കെങ്കിലും ഒരാക്ക് ഉണ്ടായാൽ മതി ശരിക്കും മാറാതെ കു
ടീച്ചേഴ്സിനും കുട്ടികൾക്കൊ കണ്ട് പനി ഇറങ്ങിയിട്ട് മോള് വന്നിട്ടന്നന്ന്
ആഇനി കുട്ടികളന്നെ ശരിക്കും മാറാതെ കൊറേ ലീവ് ആകുമ്പ
ആഹ് അതാണ് കൊറച്ചൊക്കെ ഉണ്ടെലും ഓലക്ക് സഹിക്കാനള്ളച്ച ഓല പോവും ചെയ്യും
ആഹ് നമ്മള് കൊറച്ച് മാറീനില്ല ഇനി പൊയ്ക്കോട്ടെ എത്തിക്കാണ്ട നമ്മള് അങ്ങനെ പറഞ്ഞു വിടുവും ചെയ്യും ഉം ഉം ഇപ്പൊ മോന്റെ ക്ലാസിലത്തരു കുട്ടിയായി ഒരാഴ്ചയായി പോയിട്ട് ഞാൻ ശരിക്ക് മാറിയിട്ടില്ല ഞാൻ പറഞ്ഞായിക്കട്ടെ
അതന്നെയ അപ്പൊ ആ കുട്ടിയക്കും ക്ഷീണ ഉണ്ടാവും ചെയ്യുംവേറുള്ള കുട്ടിയൊക്കെ എളുപ്പം പ
പകരും ചെയ്യും അപ്പൊ കൊറച്ച് ഉ ഉ ഒരു തുമ്മേഏതാക്കിയ കുട്ടികളെ അങ്ങട്ടും ഇങ്ങട്ടൊക്ക ഫുഡൊക്കെ ഷെയർ ചെയ്ത് കഴിക്കയും ചെയ്യലേ ആ നഞമ്മള് വാണ്ടാ ഇങ്ങനത്തോണ്ട് നമ്മ പറയും വേണ്ട അങ്ങനെ ചെയ്യണ്ട പക്ഷേ എന്നാലും നമ്മള് കാണാതെ ഓല് എന്തേലുംക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേൾക്ക ഇഷ്ടപ്പെട്ട
ഇഷ്ടംപോലെ അങ്ങട്ടും ഇങ്ങോട്ടക്കെ കൊടുക്കും
ഫുഡും എന്തൊക്കെ ആകുമ്പ ഓല് കൊടുക്കും അങ്ങോട്ട് കഴിക്കും ഉ അങ്ങനെയൊക്കെയാണ് ഇത് സ്കൂൾ
ആ സ്കൂളന്ന് അതോണ ഒരേ ബാത്റൂമ ഒക്കെല്ലേ
വീട്ടിലാവകുമ്പോ പിന്നെ നമ്മള് ശ്രദ്ധിക്കും പാത്രങ്ങളുംന്തൊക്കെ നമ്മള് വേറെ വെച്ച് അങ്ങനെ നമ്മ ശ്രദ്ധിക്കും ഉ അതായാലും ഇന്നും ഇല്ലാതെ കക്ഷി അല്ല അങ്ങനെ ഓരോന്നന്ന് കേക്ക
കേക്ക ഇണ്ട് പ അരക്കുണ്ട് ഇപ്പൊ എന്തൊക്കൊണ്ട് ഉണ്ട് കേറണ്ട്
ആ
ഫ്രൂട്ട്സ് ഐറ്റം കഴിച്ചാണെങ്കും അത് അങ്ങനെ തന്നെ ഒക്കെ നല്ലത നോക്കി വാങ്ങി
ആ ഒക്കെ പേടിയാണ് ഇപ്പൊ കൈ ക്കാന് ഉം നിപ്പ കൊറോണ അതൊക്കെ പേരാളൊക്കെ എങ്ങനെയാണ് പോ ഓരോന്ന് കേക്കണ് ഒരു വെറൈറ്റി വെറൈറ്റി പേരാളൊക്കെ
രണ്ട് മൂനാല് കൊല്ല അഞ്ചാറ് കൊല്ലമായിട്ട് ഇപ്പ അതെനെല്ലേ ഉള്ളു
ആ കൊറോണന്റെ കാൽത്ത തുംനമ്മക്ക് മറക്കാംപറ്റൂല കൊറോണക്കാലൊന്നും ഉം
ഇവടെ ഞങ്ങളെ വാപ്പൊക്കെമരിച്ചത് കൊറോണെല ഉ ആ ഫസ്റ്റ്ല്ല മുറുക്കത്തില് ഒരാൾ കാണാനും പറ്റൂല തൊടാനും പറ്റൂല
ആ ആഫസ്റ്റിലല്ലേ അ
ലെന
ആ അന്ന് ഭയങ്കരതല്ലേനോ
അന്നൊക്കെ ഞമ്മക്ക് ഹോസ്പിറ്റൽക്ക് പോവാള്ളക്കൊരു ബുദ്ധിമുട്ട്ത്ര ഒരോ ഒരു ഒരോ ഇത്തര ഒപ്പുംകാര്യം ഇതൊക്കെ റെക്കമെന്റ് വേണ്ടിനി മ്മക്ക് പോണെങ്കിൽ
ആ ആ പിന്നെ പോയി വന്നാതന്നെ മ്മള് ഒന്നും കായ കഴിക്കണങ്കില് ഉം കുളിച്ച് കൈന്തൊക്കെകഴുകി എന്തൊക്കതേനി
ആ
ആർകൊന്ന് പൊറത്ത്ക്കോവാൻ ഇതിനൊന്ന് വയ്
കയ്യൂല കയ്യൂല ഒരാള് രോഗിന്റെ ഇപ്പഅല്ലെങ്കി ഒരാള് രണ്ടാള്
ആ ആ ഞ ഞാൻ പ്രഗ്നൻ കൈഞ് മോന അന്ന് ആ കൊറോണ കാലത്തേനി
അഹ് ശെരി ആ ആ
അങ്ങനെ ഉം
ഭയങ്കര ബുദ്ധിമുട്ടേനു ഇപ്പൊ കൊറേകമർന്ന് ഇപ്പൊ അയ്ച്ചങ്ങന്ന് ഷിഗല്ലർഞ ഒന്ന് വര്
ആ അതന്നെ ഷിഗല്ലർഞാണ്ട് പിന്നെ പേര് ഇങ്ങനെകേട്ടാ ഓരോരോ വെറൈറ്റി
നഞമ്മള് മക്കക്ക് പേരിട്ണമാരിയാപ്പ പനിക്ക് പേരിട്ട് വെര്
ആ ഷിഗല്ല വള്ളത്തിന്നല്ലണ്ടാവണത്
ന്നാണ്ർഞ്ഞു പുതി പുതിയ പേരുകള്
ആ അപ്പൊ ഞമ്മളൊക്കെ ചെറുപ്പത്തില് നമ്മള് വെള്ളത്തിലൊക്കെ ചാടി
ഏ ഞമ്മളൊക്കെ എത്ര കുളത്തിലും തോട്ടിലും എല്ലോട്ത്ത് ചാ
മയക്കാലക്കായ വള്ളം നല്ലോവന്ന നമ്മളത് അങ്ങനെ നീ നീന്താനുംതിനും ചാടാനും നട ക്കുല്ലോ ഇം ഇപ്പൊ കുട്ട്യേളെപറഞ്ഞങ്ങൻത്തേനൊക്കെ പേ
പിൻ ഏ പേടിയാണ് ഇപ്പൊ മക്കളെവ്ട്ടാലും ഒരു സമാധാനാ അതുല്യ ഒക്കപാടെ രോഗും മരണൊക്കെണല്ലൊ പ്പോ
ആ
ഇപ്പ ഇപ്പന്നാര മിഞ്ഞാന്നറ്റെ രണ്ടരവയസ്സായ ഒരു കുട്ടി ഇവടെപോയത് വള്ളത്തില്പോയത് തോട്ടില് പോ
ഇപ്പൊ കുട്ട്യേളെ പറഞ്ഞയ്ക്കാ ഞ്ഞമ്മക്ക് പേടിയാണ് നമ്മളൊക്കെ അയന്നൊക്കെ നല്ലോണം
ആ അതന്നെ ഞമ്മക്ക് പേടിയില്ലേനി അന്നൊന്നും അത്ര ആയണ്ടാവു ലെനികാരം അപ്പത്ര അത് ശ്രദ്ധിക്ക
കാലം മാർണേനൻസരിച്ചോരോന്ന്ണ്ട്
അതന്നെ
അന്നൊക്കെ മയക്കാലായ രസേനിലെ പാടുംന്തോടൊ
ഏ ഒന്നുപോലെ പൊയപോലെ നീണ്ട്കെടക്കലേനൊ ഇപ്പ അങ്ങനെന്നും ഇല്ലല്ലൊവ്ടി
അതൊക്കെ കാണാനും പോകും അതിന് പേടിയൊന്നില്ലല്ലോ പ്പൊ അതൊക്കെ കാണാൻപോയ കുട്ട്യാള് ഇങ്ങനെ ഓരോന്ന് ചാടി അങ്ങനെ ആയി ഇങ്ങനായി ഓരോന്ന്കേക്കും ഏതയാലും
പേടിയ മനസന് മക്ക
പ്രളയും ഒ ഒക്കോരോ ഓർമ്മകള് ഉം കഴിഞ്ഞതിലല്ല ഇപ്പൊ വയനാട്
ആ പ്രളയം വന്നത് ഞങ്ങക്ക് വടെ പ്രളയംവന്നാ ഞങ്ങക്ക് അങ്ങ ട്ട് കൊണ്ട് പോവാൻകയ്യൂല
ആ ആ് നിങ്ങക്ക് അവിടെ
വെള്ളം വ ആഹ പുഴകള അടുത്തണ്ട് പാടും തൂടും പോയൊക്കണ്ട് ഒന്നായി അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലോക്ക് ആാവും റോഡൊക്കെ വെള്ളത്തിലാവും ഉം റോഡൊക്കെ വെള്ളത്തിലാവും
അ ആ
പോവാനൊന്നും കയ്യൂല
ഉം അനാ പ്രളയം വന്ന് ഇവിടെക്കെല്ലോ വെള്ളം മൂടീന ഫസ്റ്റ് ഇരിങ്ങനെ വെള്ളം നമ്മള് തോട്ടന്ന് ഇങ്ങനെ കവിഞ്ഞ ഒഴിക്കുമ്പോ രസാണല്ലേ കാണാന് അപ്പൊ എല്ലാവാരും കാണാൻ നല്ലോ പോയി പിന്നെ വെള്ളം കൂടി കൂടി ഇങ്ങനെ വന്നപ്പളാണ് ആ കെ ബേജാറായി അങ്ങനെയ
എത്ര സ്ഥലത്ത വെള്ളം കീറിയ ആക നസി കുുസി ആയത് ചളീം മണ്ണും ഇത്ര സാധനങ്ങളെ കാണാല് ഫയലുകളും ആധാരം ോ അങ്ങനത്തെ സാധ വേണ്ടപ്പെട്ട വിലപ്പിടിപ്പ സാധനങ്ങള
ആഹ അല്ല ഓർക്കാതൻ പെട്ടെന്ന് വരുമ്പോളേ ഇഞ ക്കെ വരുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിക്കും വരവോ എന്നുള്ള രീയില്
ആ ആഹ് അ ഇപ്പ ഒക്കെ കേക്കുമ്പോന്ന എതുണ്ടല്ലോ അപ്പോഴക്ക അപ്പറേ അറിയുണ്ടല്ലോ ഇപ്പൊ കൊറെ എല്ലരുടെ അടുത്തും ഫോൺ ആയത കൊണ്ട്
ആ ആ അല്ലെ അന്ന് കൊറ ചളിുന്തോ എന്തൊക്കെയനി ആ ആഹ് ആഹ്
ആ
ഇവിടെൊക്കെ ഞങ്ങളെ മുന്നിലൊക്കെ മുന്നത്തെ വീടൊക്കെ ഞങ്ങൾ ഞങ്ങളത് കൊറച്ച് ഉയർന്ന സ്ഥലത്താണല്ലോ ഞങ്ങള മുന്നിലൊക്കെ കേറീനി വെള്ളം അകത്തക്കൊെ കേറിനി ഞങ്ങൾതിങ്ങനെ ഇത്ര അങ്ങെ നിക്കേ ഞങ്ങന്ന ഉറങ്ങീട്ടന്നെല്ലേ രാത്രി വള്ളം കേറോ കറോ ഒക്കെ റെഡിയ ആക്കി ഇങ്ങനെ നക്കേനി പോം വണ്ടീട്ട പിന്നെ ഏതായാലും നല്ല താ താന്ന അങ്ങനെ പോയി ചെറില
അ ശെരി ഇള് ഭാഗത്ത് മലകളൊക്കെ ഉണ്ടോ ഉം ഉം
ആ പോയിം തോട എടുത്തായിട്ടേ പയിൽ വെള്ളംന്ന്റിയുമ്പോ ഇങ്ങനെ പൊയിന്ന് ഇതല്ലാതെ ഒഴികാ ആ അവ തോടണ് അറിഞ്ഞുകണ്ട് അങ്ങനെ കയറിയ എന്തൊക്ക കെണി
ആ ശരി ആ
അന്നെ അപ്പൊ റൊട്ട് കൂടിയൊക്കെ വള്ളേെ നിങ്ങട്ട് ഞങ്ങള്ൾ ഫസ്റ്റിലൊക്കെ ക കേറിയപ്പ അപ്പം ഞങ്ങള്ൾ തിരുമ്പ ഉള്ളതൊക്കെ റോട്ടിൽ നിന്ന് പോയി കല്ലക്കെട്ടാ ഒരു ൻ തോന്നീന്യത് പിന്നെയാണ് മനസ്ക്ക് വേചറ അല്ലായത് ആ ഇത് കൊറയല്ല അത് കൂടാണ്ന്ന് കണ്ടപ്പോളേ ചെറിയ കുട്ട്യാളും പോലെെ കൊണ്ട് നമ്മൾെന്താ ചെയ്യുക പിന്നെയാണ് ചിന്തിച്ചത് നമ്മള് കുട്ടികളൊക്കെ ആവുമ്പോ കെതിയേടാണല്ലോ
ആ ആ ആ ഫസ്റ്റിലമ്മക്ക് ആരിക്കാരും തോട്ടില റോട്ടിലും വെള്ളംന്നള്ള ആ ഒരു
ആ പിന്നെ രാത്രിയാ ഉറങ്ങീട്ടന്നെല്ല വെള്ളം പൊന്ന ഓ പോണ്ടിര് ഓഞ്ഞണ്ട് നമ്മക്ക് കൈ്യ നമ്മള വീട്ടിൽ നിക്കക്കാനാണല്ലോ നമ്മ നോക്ക കുട്ടികളെ ഉ കുട്ടികളെ കൊണ്ട് പോകാൻ ബുദ്ധിമുട്ടല്ലേർ ഞാണ്ട് ന്നിട്ടൊക്കെ പാക്കി റെഡി ആക്കി വെ ചീനി അഥവാ വെള്ളം പൊന്താണിച്ചെങ്കി പോവാറന്നാണ്ട് അങ്ങനെ അതൊന്നും മറക്കാൻ കഴൂല അറിയാ
മറക്കാൻ കഴൂല ശരിയാണ് അങ്ങനത്തെ കാര്യം മറക്കൂല മ്മള്
ഭക്ഷണത്തിന് എന്തേലും പോകാൻ കഴൂല വള്ളത്തി കൂടെ പോണ്ടേ അപ്പൊ പോകാനോ അങ്ങനെ ക്കോ ഓരോ ബുദ്ധിമുട്ടുണ്ടായി ഞങ്ങക്ക്.
ആ ഹെ പറയാന്ണ്ടോ? സാദനം വാങ്ങണെങ്കി വാങ്ങാതെ നിക്കെല്ല മം പീടിയാൾ അർതുല്ല്യ പിന്നെ അതുവല്ലാ പോണെങ്കി കിട്ടൂല.
അങ്ങനെ കടകൾക്കെന്നെ വള്ളം കേറിക്കാണ്ട് ആ കടകളെന്നെ ഒഴിവാക്കി സാധനങ്ങളൊക്കെയ്- കേടെരൂലെ ആ ഈ പൊയന്റിം തോടിന്റൊക്കെ എടുത്തായ അങ്ങനെയൊക്കെ ഓരോരോ ഇതാണല്ലോ?
അതാണ് അപ്പൊ സാധനങ്ങളൊക്കെ ഓല് ഒഴിച്ചും.
ആ ആ പക്ഷെ നമ്മളവിടൊക്കെ എല്ലാത്തിനും എല്ലാരും നല്ല സഹകരിക്കും എല്ലാരും നല്ലോം സഹായിക്കും. അങ്ങനെരു ഇത്ണ്ട് പറയ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാലേയ് എല്ലാരും കൂടി
ആ ആ അയ് ശെരി ആ ആ
പിന്നെന്താ ഉറങ്ങാൻ ആ ആ ഉറങ്ങാനൊക്കെ ആയോ? എല്ലാരും ഉറങ്ങിയോ?
ആ മക്കളൊക്കെ കടന്നു ഞ്ഞി മോൻ വരാണ്ട് മോനെ ഇങ്ങനെ കാത്ത് നിക്ക
ആ ആ പത്ത് മണിക്കാവോ വെരാന്?
ആ പത്ത് പതിനൊന്ന് മണിയായി മം പതിനൊന്ന് മണി ആവാനാവും വെരാൻ
ആ ആ
ഉം
ആ ഓന് വണ്ടി ഇണ്ടാവുംലേ വണ്ടിയിലേക്ക്
ആ വണ്ടിയിണ്ട് വണ്ടിയിണ്ട് വണ്ടിയുണ്ട് ഓന് കടയിലാണ് ആ കട അടച്ച് വെരുമ്പോത്തിന്
ആ ടൈമ് കൊറെ വൈകൂല്ലേ ഫുഡൊക്കെ ഇവിടെ വന്നിട്ടാ കഴിക്ക?
ആ ഫുഡ് ഇവിടെ വന്നിട്ട് കഴിക്കോള്ളൂ.
ആ ആ
എപ്പ്ളേലൊക്കെ ഒന്ന് പുറത്ത്ന്ന് കഴിക്കും അപ്പോ മക്കളല്ലേ ഓൽക്കെ രുക്കൊരു പൂതി ഉണ്ടാവും
ആ ആ ആ അതെ പിന്നെ എന്താന്നാ?
പിന്നെന്താ പ്രത്യേകിച്ച്?
ഇന്നയിക്കോട്ടെ ഞാൻ നാളെ വിളിക്കണ്ട്.
ആ ഓക്കെ.